കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടോ?
ആഹ്, കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്, സുഖം സുഖായിട്ട് പോകുന്നു അവടെയോ?
നല്ല വിശേഷം, ന്താ ഫുഡൊക്കെ കഴിച്ചോ?
ഉം ആ ഫുഡ് ഒക്കെ കഴിച്ചു.
സ്പെഷ്യൽ എന്തെങ്കും ഉണ്ടോ? ഇന്ന് ഫ്രൈഡേ.
വൈകുന്നേരം ചായ കുടിക്കാനുള്ള തെരക്കിലാണ്.
ഓഹ്, ചായക്ക് എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കുവൊ?
ഏയ് ഇല്ല എന്തലും വാങ്ങി കടയിന്ന് വാങ്ങിക്കും, ഉണ്ടാക്കതൊന്നുല്ല.
ആഹ് ഞാൻ ചായ കുടിക്കാറില്ല.
കുടിക്കുകേല്ലേ ആന്താ പണ്ടോതുലല്ലേലേ.
ഇല്ല ഞാനിപ്പം കുറച്ചായിട്ട് ഒരു ക്ലാസ്സിന് പോകാൻ തുടങ്ങിയിട്ട് ഒഴിവാക്കിയതാണ്. ചായ നല്ലതല്ല.
ഓ അങ്ങനെ നിർത്തിയതാണല്ലേ
ആഹ്
ആഹ് എന്തൊരു ഗ്ലാസാണ്
അത് ഒരു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് ആണ്. നമ്മൾ ആരോഗ്യത്തിനെപ്പറ്റിയിട്ട് അറിയേണ്ട കാര്യങ്ങൾ
പക്ഷെ എല്ലാവർക്കും അറിയാം നമ്മ ആരോഗ്യത്തിനെ പറ്റി എല്ലാവർക്കും അറിയാം പക്ഷെ തിരിച്ചറിവില്ല
ആഹ്,
അതെന്താണ് എന്നുള്ളത് അറിയില്ലായിരിക്കും ഉം ഇതി ഇപ്പോൾ ശരിക്ക് പറഞ്ഞ എല്ലാവർക്ക് വെള്ളം എല്ലാം കുടിക്കാൻ അറിയാമലോ വെള്ളം ആവശ്യമാണല്ലോ
അതെ
അത് എത്ര വെള്ളം കുടിക്കണം എന്ന് അറിയോ?
ഒരു മനുഷ്യന് ഒരു ദിവസം എട്ട് ഗ്ലാസ് വെള്ളം എന്നല്ലേ പറയുന്നേ അത് രണ്ട് ലിറ്ററോ ഒരു ലിറ്ററോ?
അല്ല അത് എട്ട് ഗ്ലാസ്ന്ന് നമ്മളത് കേട്ടറിവാണ്.
ആഹ് അതെ
ശരിക്ക് ഞമ്മള് ബോഡി വെയിറ്റ് എത്രയാണോ നമ്മളേ തൂക്കം എത്രയാണോ അതിന് കണക്കായിട്ട് വെള്ളം എത്തണം.
ആഹ് അത് കണക്കാക്കി നമ്മൾ എത്രയണോ ചുടിക്ക
അതെങ്ങനെയാെന്ന് വെച്ചാൽ ഒരു കിലോ വെയിറ്റിന് അല്ല ഒരു ലിറ്റർ വെള്ളം ഇരുപത് കിലോ വെയിറ്റ് ഉള്ള ആൾക്കാണ്.
ആഹ്
ഇരുപത് കിലോ അപ്പം നാല്പ്പത് കിലോ വെയിറ്റ് ഉള്ളവര്ക്ക് രണ്ട് ലിറ്റർ വെള്ളം. അപ്പൊ അറുപത് കിലോ
എനിക്ക് എമ്പതു ഉണ്ട്.
എം എൺപത് കിലോ വെ യിറ്റുള്ള അൾ ആണെങ്കിൽ നാല് ലിറ്റർ വെള്ളം കുടിക്കണം.
ഒരു ദിവസം നാല് ലിറ്റർ വെള്ളം കുടിക്കണം നമ്മുടെ ബോഡിക്ക് എഴുപത്തഞ്ച് ശതമാനം വെള്ളാവശ്യ
ആവശ്യമാണ് അതാണ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ തലവേദന
ഓഹ് ഞാൻ പറഞ്ഞുതരാം നിങ്ങളിങ്ങോട്ട് പറയണ്ട ഞാന അങ്ങോട്ട് പറഞ്ഞുതരാം. വെള്ളം കുറഞ്ഞാലുള്ള ബുദ്ധിമുട്ട് മൈഗ്രെൻ പ്രശ്നം വരും. ബുദ്ധി ഓർമ്മക്കുറവ് പ്രശ്നം വരും.
ഉണ്ട്.
യുറിന്റെ പ്രശ്നം വരും.
ഉം അത് ഉണ്ട്
പ്രശ്നം വരും.
ഉം
സ്കിന്ന് നമ്മളെ ചർമ്മം
ആ അതെ
ബ്ലഡിന് പ്രശ്നം വരും.
ഉം
കിഡ്നി സ്ടോണ് വരും.
വരും.
ഇതൊക്കെ സാധ്യതയാണ്. ഇനിയും നമ്മൾ ശ്രദ്ധിക്ക നമ്മൾ ആരോഗ്യം നമ്മള്നോ നോക്കണ്ടേ?
ആഹ് ആഹ്
നമ്മുക്കൊരു വേദന വന്ന്കയിഞ ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ
പറ്റി എല്ലില്ല.
അത് ഞങ്ങളന്ന് അത് എന്തായാലും അനുഭവിച്ചേ പറ്റൊള്ളൂ.
അതെ
അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ ബോഡിക്ക് എന്തൊക്കെയാണ് ആവശ്യം അത് ഞങ്ങൾ അറിഞ്ഞും കൊണ്ട് ചെയ്യണം
ആഹ് ആ ഹ്ആഹ്
അങ്ങനെ ഇപ്പോൾ ഒരു രോഗം വന്ന് കഴിഞ്ഞാല് പെട്ടന്ന് ഒരു ഡോക്ടറെ അടുത്ത് പോയി. അവര് എന്താണ്ന്നുള്ള അതിനുള്ള മരുന്ന് സൊല്യൂഷന് തരില്ല മരുന്ന് തരും.
മ് മരുന്ന്എഴുതിത്തേരുള്ളൂ അതെ അതെ.
എന്ത് കൊണ്ടാണ് ഇത് വരുന്ന് നമുക്ക് പറഞ്ഞു തരോ ഇല്ല ഡോക്ടർ പറയത്തില്ല അപ്പോൾ ആ മരുന്ന് നമ്മൾ ഓൾറെഡി തുടർച്ചയായി കുടിക്കും.
ഉം
അതിന് എന്തുകൊണ്ടാ വരുന്നതെന്ന് ഞങ്ങള് അറിഞ്ഞിട്ടുണ്ടെങ്കില് ആ മരുന്നിന്റെ ആവശ്യണ്ടോ?
ഇല്ല നമ്മൾ അതിനുള്ള പ്രതി ഇത് ചെയ്യുല്ലോ.
നമ്മൾ ജീവിത ശൈലി മാറ്റിയാൽ മതിയല്ലോ?
അതെ അതെ
നമ്മുടെ ജീവിതത്തിൽ എന്താണോ അതിന് ഒരു ഒരു കാരണം ഉണ്ടാവും. എന്തായാലും ഒരു രോഗം വരണങ്കിൽ ഞങ്ങൾക്കരു കാരണം ഉണ്ടാവും.
ഉം ഉം
അത് നമ്മളൊന്ന് മാറ്റിയെടുത്താൽ മതി.
ഉം
രാവിലെ വർക്കഔട്ട് ചെയോ വ്യായാമം ചെയ്യോ.
ഇടയ്ക്ക് ചെയ്യുയിരുന്നു പിന്നെ മറന്നു പോവും രാവിലെ എണി ഇരിട്ട് പിന്നെ ജോലിയുടെ പുറകേ അങ്ങ് പൊവും
രാവിലെ ഒരു ഇരുപത് മിനിറ്റ് ഒരു അഞ്ചര അഞ്ച് മണിക്ക് ആ ഒരു ടൈമില്. രാവിലെ എഴ്ന്നേറ്റ് കഴിഞ്ഞാല് ഒരു ഇരുപത് മിനിറ്റ് ങ്ങോട്ട്‌ വർക്കഔട്ട് ചെയ്യാം. അതാണ് ശരിക്ക് നമ്മളൊരു മസിൽസിനൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു സംഭവം അത്.
ആണല്ലേ?
അല്ലെങ്കിൽ ജോയിനൊക്കെ ഭയങ്കരായിട്ട് നമുക്ക് വേദന എടുക്കും. ജോയിൻന്ന് വെച്ചാല് സെല്ലുകളൊക്കെ ഒരു അനങ്ങാത്ത പോലെ ഉണ്ടാവും. നടക്കുമ്പോ എവിട കിരിക്കുമ്പോ ഒക്കെ. ഒരു പെട്ടെന്ന്ണയിക്കാൻ പറ്റില്ല. കാലിന് ഒരു തരിപ്പ് വരും.
ആഹ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് എനിക്ക്.
ഇതൊക്കെ പ്രശ്നങ്ങളാണ്. വെള്ളത്തിറെ പ്രശ്നം വരും. ഈ ഒറക്കം എങ്ങനെ
ഉറക്കംന്ന് പറയുമ്പോഴത്തേക്കും ചെല ദിവസങ്ങളില് ഒട്ടും വയ്യാത്ത ദിവസങ്ങളിലാണെങ്കിൽ നേരത്തെ കെടന്നുറങ്ങും ഒരു എട്ട് മണി ഒമ്പത് മണി എട്ടരല്ല ഒരു ഒമ്പ മണി എട്ടരറ്റു ഒമ്പ മണി
ആഹ് ഒരു സമയത്ത് തന്നെ ഫുഡും കഴിക്കൂ
അല്ല ചെലപ്പോൾ നേരത്തെ കഴി സന്ധ്യ ക്ക് മുമ്പ് സന്ധ്യ ആവുമ്പഴത്തേക്ക് കഴിക്കും ഫുഡ്
ആഹ് ആ ഹ് ഒരു സമയത്ത് ഫുഡ് കഴിച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഒറങ്ങാൻ പാടുള്ളോ
ഒറങ്ങാംമ്പടള്ളോ
എത്ര മണിക്കാണോ ഫുഡ്ഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിക്കൂറ് നമുക്ക് അത് ദഹിക്കേണ്ട ആവശ്യണ്ട്
ഉണ്ട് ആ ഹ് ആഹ്
അല്ലെങ്കിൽ അതും ഒരു ഉറക്കത്തിനെ നമുക്ക് ബാധിക്കും
ബാധിക്കും
രാവിലെ ഏഴുന്നെൽക്ക ഒരു പത്ത് പത്ത് മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഒരു അഞ്ച് മണിക്ക് എഴുന്നേൽക്ക
എഴുന്നേൽക്കണം ആഹ്
അത് നല്ലൊരു സമയാണ് നമുക്ക് പകല ഉറങ്ങോ പകല ഉറങ്ങാനേ പാടില്ല
ഉം ഉം പകന ഉറങ്ങത്തില്ല
കഴിഞ്ഞാൽ സ്റ്റോൺ വരും ഡിപ്രഷൻ വരും സൈലൻറ് അറ്റാക്ക് വരും
ഉം ഉം
ഈ ഉറക്കം കുറഞ്ഞാൽ ഡിപ്രഷൻ വരുന്നത് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം പ്രഷ്ണം കൊണ്ടോ
ആല്ലേ
ആ ഒരു വെള്ളം ശ ബോഡിയില് വെള്ളം എത്തുന്നില്ല ഇണ്ടാ അതാന്ന് പ്രശ്നം ഇഷൻ വരിക അപ്പോം നമ്മൾ ആവശ്യത്തിനുള്ള എന്തിനായാലും നമുക്കൊരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിന ആവശ്യത്തിനൊരു വെള്ളം കിട്ടിയില്ലെങ്കിൽ പൊട്ടിഞ്ഞു പോകില്ലേ നമ്മളിപ്പം വിചാരിക്കും മഴയല്ലേ ദാഹമൊന്നുമില്ല വെള്ളത്തി പക്ഷെ ഏത് സമയത്തായാലും ആ ബോഡിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് ആ വെള്ളം കുടിച്ചിരിക്കണം
കുടിച്ചിരിക്കണം അയ്യോ
പിന്നെ വൈകുന്നേരം ആറുമണി ഏഴ് മണി്റെ ഉള്ളിലായിട്ട് ആ വെള്ളം കുടിച്ചിട്ട് നമ്മള് ആ ഒരു വെള്ളം തീർത്തിടുക്കണം
ആ
രാത്രിക്ക് വെള്ളം കുടിക്കാൻ നിൽക്കരുത് അപ്പൊ നഞമ്മക്ക് ഉറക്കിന ബുദ്ധിമുട്ടും പിന്നെ വെള്ളം കുടിക്കൻന്ന് പറഞ്ഞാൽ വെളിച്ചച്ച് കുടിക്കാനൊന്നും പാടില്ല
ആഹ
അതിന്റേതായ ഒരു രീതിയുണ്ട്
ആഹ
രാവിലെ എഴുന്നേറ്റംപാട് വെള്ളം കുടിക്കാറുണ്ടോ
ആഹ രാവിലെ എണീറ്റിട്ട് പോയി ഒരു ഗ്ലാസ്ഞ്ഞൾ പൊടി ഇട്ടിട്ട് വെള്ളം കുടിക്ക ഒരു ഗ്ളാസ്ളൂടുള്ളൂ
ഉ
ലൈറ്റ് ചൂടുള്ളൂ മഞ്ഞപ്പൊടി ഇടുന്നത് ഈ വെയറ്റ് കുറയ്ക്കൻ
ഓ വേണ്ട ആവശ്യില്ല അത് രാ രാത്രി ബ്രഷ് ചെയ്തിട്ടാണോ ഉറങ്ങുവുക
ഉം ഉം ഇല്ല.
രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ബ്രഷ് ചെയ്യുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ പാട് വെള്ളം കുടിക്ക..
ആ
പിന്നെ എഴുന്നേറ്റപാട് ഒരു ഗ്ലാസ്സ് വെള്ളം കുടിക്ക.
മ്
പിന്നെ രാവിലെ അത് വർക്കഔട്ട് ചെയ്യുന്നാണെങ്കിൽ വർക്കഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ. വീണ്ടും ഒരു ഗ്ലാസ്സ് വെള്ളം കുടിക്ക. അപ്പ രാവിലെ ഒരു മക്കളൊക്കെ പോകുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഒരു ഏഴ് മണിയ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ. പിന്നെ ബോഡിൽ ഒരു ലിറ്റർ വെള്ളം നമുക്ക് എത്തിക്കാൻ പറ്റും.
ആ ആ
ശെരിക്ക് ഒരു ലിറ്ററിന്റെ ഒരു ബോട്ടില് വെള്ളം എടുത്ത് വെക്ക അത് ഇച്ചി കുടിക്ക ഇരുന്നിട്ട് പ പച്ചവെള്ളം ശരിക്കുള്ള ഒരു പച്ചവെള്ളം മാത്രമേ കുടിക്കാവൂ.
ആഹ
ചൂടുവെള്ളം കുടി േച്ചനെ കൊണ്ട് ഒരു കാര്യമില്ല ചൂടുവെള്ളത്തിലുള്ള എല്ലാവരും നശിച്ചു പോവും. ചൂടാക്കി കഴിഞ്ഞാൽ ഈ പ പച്ച വെള്ളത്തിലുള്ള എല്ലാരും നശിച്ചു ചൂടാക്കി കഴിഞ്ഞാൽ. പിന്നെ അത് കുടിച്ചേനെ കൊണ്ട് കാര്യല്ല അപ്പൊ പച്ചവെള്ളം കുടിക്ക.
ആഹ
പിന്നെ രാവില ആ ഒരു ടൈം ആകുമ്പഴത്തേക്ക് വെള്ളം ഒരു ലിറ്റർ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് മണിൻ്റെ ഉള്ളിലായിട്ട് വീണ്ടും
ഒരു ഒരു ലിറ്റർ കുടിക്കാലോ? പിന്നെ ഭക്ഷണത്തി് ന്ഒരു അരമണിക്കൂർ മുന്നേ വെള്ളം കുടിക്ക. ഭക്ഷണം കഴിക്കുമ്പം കുടിക്കരുത് ഭക്ഷണം കഴിച്ചപാടും കുടിക്കരുത്.
ഉം
വെള്ളത്തിന്റെ കാര്യാണ് മെയിൻ അത് പ്രശ്നാണ്.
ആണ്ല്ലേ?
ബോഡി നീർക്കെട്ട് വരും.
ആണ് ല്ലോ?
ട്ടുണ്ടാവില്ല പക്ഷെ കാണാൻ ഭയങ്കരാ യിട്ട് നീരുണ്ടാവും. വെള്ളായിരിക്കും ശരീരത്തിലുണ്ടാവ. പക്ഷെ ഒന്നും നമുക്ക് ഒരു പിന്നെ എന്താ പറയാ വീട്ടിന്റെ ഉള്ളിലുള്ള ജോലി തന്നെ എടുക്കാൻ പറ്റൂല. ക്ഷീണം പിടിക്കും. എന്തെങ്കിലുംഒന്ന് ചെയ്തോണ്ടിരിക്കുമ്പോ എവിടെങ്കിലും പോയിട്ട് കിടക്കണന്നോ ഇരിക്കണോ എന്നോക്കെ തോന്നും.
ആഹ ഇതൊക്കെയുണ്ട്.
ഉം അതാണ് ആ പ്രശ്നം വരുന്നത് അത് ഭക്ഷണം കഴ ഴിക്കുന്നതിൻ്റെ ഒരുരമണിക്കൂർ മുന്നേ വെള്ളം കുടിക്ക.
ഓക്കെ.
എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ വെള്ളം കുടിക്ക.
കുടിക്കണം ഓക്കെ.
പിന്നെ ആ പ്രശ്നം വരൂല്ല.
ഓക്കെ ഓക്കെ.
പിന്നെ ചായ മെയിനായിട്ട് കൊറയ്ക്ക.
കുറയ്ക്ക ചായ ഞാനങ്ങനെ കുടിക്കത്തില്ല ഒന്ന് കിട്ടിയാൽ രാവിലെ കുടിക്കും അത് ആരേലു ഇട്ട് തന്നാലേ ഉള്ളൂ ഞാനായിട്ട് വെച്ച് കുടിക്കത്തില്ല.
ആ അത് കുറച്ചാൽ മതി അതിന് പകരായിട്ട് എന്തെങ്കിലും വേറെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ. അത് ഏറ്റെടുക്കാം. ചായക്ക് പകരമായിട്ട് ചായൊക്കെ ഒരു ഷുഗറൊക്കെ കൊണ്ടുവരുന്ന. ഭയങ്കര ഒരു എന്താ പറയാ ഐല് ഷുഗർന്ന്ച്ചാ പൻസാര ഒയിവാ ക്കഴിഞ്ഞാലും ചായക്കത്ത് ഷുഗറ് ഇണ്ട് തേയിലേല് ഷുഗറ് വരും
ആഹ് ആഹ് ആഹ്
അതൊക്കെ ശ്രദ്ധി
ശ്രദ്ധിക്കണം മക്കള് മൂന്ന് പേര് മൂന്ന് പെൺകുട്ടികള് ഒരു രണ്ടു പേര് സ്കൂളി പോയിട്ട് നേരെ നാത്തൂന്റെ വീട്ടീറങ്ങി ഒരാള് ഇവിടുണ്ട് ഒരാള് ഒറക്കം
ചെറുതാണോ
ആഹ് ചെറിയകുട്ടി ചെറിയകുട്ടി
സെയിം ഞങ്ങക്ക് മൂന്ന് പെമ്മക്കളാ
ആണല്ലേ ആഹ്
ഏ ചെടികളൊക്കെണ്ടോ വീട്ടില് ആഹ് പഠിക്കുന്നോ
ചെടികള്ണ്ട് പത്തുമണി അതുപോലെള്ള ചെടികളൊക്കെ
കൃഷിയൊക്കെ ചെയ്യോ വീട്ടിലെന്തങ്കി അങ്ങനെ കൃഷിന്റെ പരിപാടിണ്ടോ
കൃഷിന്ന് പറയുമ്പഴത്തേക്കും ഈ വഴുതനങ്ങ പോലെ വഴുതങ്ങ, കാന്താരി പിന്നെ ഈ ഉ വലിയ മൊളക്ണ്ടല്ലോ മണ്ണ വെള്ളല്ച്ച മുളക്ണ്ടല്ലോ കറിക്കൊക്കേ ഇടുന്നാ
ആഹ് ആഹ് ആഹ്
അത്രേക്കേള്ളു എനിക്ക് വേറെ ഇവിടെ വല്യ കൃഷിയൊന്നുല്ല കാരണം എന്റെ സ്വന്തം വീടല്ല.
ആവു
വാടക വിടാണ്.
ഓഹ് അത് ശെരി അപ്പം നമ്മക്ക് വിചാരിച്ച പോലെ. ഒന്നും നടാനും പിടിക്കാനൊന്നും പറ്റില്ലല്ലോ.
അപ്പ ഞാ ഉള്ളതൊക്കെ ഉം ഫുഡ് അത്യാവശ്യം ണ്ടാക്കും. സ്പെഷ്യൽസ് ആയിട്ടൊന്നും ഉണ്ടാക്കാ അറിയത്തില്ല ബിരിയാണി അങ്ങനെള്ള വേറൊന്നു ന്നുണ്ടാകാൻ അറീലല്ലേ?
പഠിച്ചൂടെ എല്ലാം യൂട്യൂബില്ണ്ടല്ലോ
ആഹ് എല്ലാ യൂട്യൂബില്ണ്ട് പഠിക്കുന്നതല്ല നമ്ക്ക് ഇതൊക്കെ സധങ്ങള് വങ്ങിച്ച്തരണ്ടെ നമ്മള് നശിപ്പിക്കുന്ന് വിചാരിച്ച് വാങ്ങിതരൂല
ശെരിയ അപ്പൊ പൊർത്ത്ന്ന് ഫുഡ് കഴിക്കോ? ഫാസ്റ്റ് ഫു
ഇൽ അഫു താല്പര്യണ്ട് പക്ഷെ എപ്പഴും കഴിക്കത്തില്ല വല്ലപ്പളും ഒരു മാസത്തി ഒന്ന് ഒര് വട്ടം രണ്ട് വട്ടം.
അത്രേ വാണ്ടു ക്ഷെ അതൊക്കെ നമുക്ക് വീട്ടില്ണ്ടാക്കാ അങ്ങനെ നമ്മ പ്പെന്താണോ വേണ്ടത് അതൊക്കെ മ്മക്ക് വീട്ടില്ണ്ടാക്കാ.
ഉണ്ടാക്കും മ് മ്
മക്കക്ക് കൊടുക്കാന്ന്ള്ളൊര് നമ്മക്കെന്താ പറയാ ഒര് വൃ ത്തിയോടെ വിശ്വാസത്തോടെ കഴിക്കാലോ.
ആഹ് അതെ അതെ
അങ്ങനെ ആലോ അത് യൂട്യൂബില്ണ്ട് പ്പ എല്ലാ കാര്യങ്ങളും ഫോണിലാണല്ലോ ഉള്ളത്.
ആഹ് അതെ അതെ
അപ്പൊ ബിരിയാണി ഒന്നും വെക്ക്ല്ലേ?
ഉം ബിരിയാണി ഉമ്മ വെയ്ക്കും ഞാനല്ല ഉമ്മയാണെൻ്റെ ഗേള്.
ഓഹ്
ബിരിയാണി, കുഴിമന്തി അങ്ങനെള്ള സാധനങ്ങളൊക്കെ ഉമ്മാ അഹ് പിന്നെ എന്നാ പിന്നെ ഓക്കെ അടുത്തട്ടം കാണാം.
ഓക്കെ ഓക്കെ ഓഹ് പറഞ്ഞ് പറഞ്ഞ് പതിനൊന്ന് മിനിറ്റാക്കി. ങ്ങനെ പതിനെട്ടെണ്ണട്ക്കാ